ഓ, എന്ത് കാണന് തീരെ കിട്ടുന്നില്ലല്ലോ. ഏക്കുന്നില്ല.
ആ കേക്കുന്നു. ഒ എവിടെണ് ഹലോ കേക്കു
ആ ആ ഞാൻ കേക്കണ്ട്.
ടെണ് കൊയ ദിവസ ആയല്ലോ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്.
അതാ ഞാനും ചോയിക്കുന്ന, എത്രോ ദിവസായി നീ ഫുള്ള് തിരക്കിലല്ലേ.
ആ ഇങ്ങളും തിരക്കിലന്നെയാണ് ഞാൻ കൊറെ ദിവസ സായി വിളിക്കണം എന്ന് വിചാരിക്കണേ.
ആ ആഹ ഞാന് കൊറച്ച് ഞാൻ തിരക്കിലായി പോയി. ഒരു നാലഞ്ച് ദിവസം തിരക്കിലായി പോയി.
ഏ എന്തു പറ്റി.
അതെ, പിന്നെ ഈ മോള് വന്നന് മോനും വന്ന് അപ്പൊ ഓര് പഠിക്കാ ഓല് ഹോസ്റ്റൽ ൽ ആണല്ലോ. അപ്പോ ഓര് വന്നപ്പോ പിന്നെ നമ്മള് എവടക്ക് പോവാനുണ്ടായിനു കുടുംബക്കാരടുത്തൊക്കെ പോകാനുണ്ടായിനും.
അപ്പൊ ഓരക്കടുത്ത് പോയി, ഉം ഫുളള് യാത്രന്നെയിനു.
ഏ അങ്ങനെ തിരക്ക് ആയി പോയില്ലേ.
ആ അങ്ങനെ തിരക്കായി പോയി അപ്പൊ വിളിക്കാനും ആയില്ല പിന്നാണെങ്കില് നമ്മളെ കൂടെ പഠിച്ചിന് അവളില്ലേ ഫസീല ആ ഓളൊക്കെ വിളിച്ചീനു. ആ ഓള് വിളിച്ചീനു ഓള് വിളിച്ചപ്പോ ഇക്ക് തെരക്ക് കാരണം ഇൻക് സംസാരിക്കാനായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വിളിക്ക ഞാൻ പിന്നെ വിളിക്കുന്നുണ്ട്ന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പിന്നെ എന്നിട്ടും വിളിക്കാനായിട്ടില്ല.
ഏ അത് ശെരി ഞൻ വിചാരിച്ച എവിടെ പോയിന്നൊക്കെ.
ആ ആഹ പിന്നെ ഇങ്ങെന്താ എവിടെും പോയില്ലേനോ?
ഞാന് എവിടേം പോയിട്ടുന്നില്ല തേപോലെ എന്റെ മക്കളും വന്നിരുന്നു.
ആ ആഹ അപ്പൊ എല്ലരും അങ്ങനെ ഉണ്ടാവുമ്പോ രസാണല്ലോ.
ആഹ അങ്ങനെ തിരക്കായി.
എല്ലാരൂട്യവുമ്പോമ്മക്ക് ഒരു ഒര് ന്താ പറയാമ്മക്ക് വേറെ ആരോടും സംസാരിക്കാനും നേരണ്ടാ ണ്ടാവില ആ ഒന്നിനും നേരണ്ടാവൂല ഉം ആ അതെ. പിന്നെ ഇന്നെന്താ ചായൊക്കെ കുടിച്ചോ?
ആഹ ചായൊക്കെ കുടിച്ചു അവിടെ കുടിച്ചീല്ലേ.
ഓ ചായ കുടിച്ച് ചോറാക്കിക്ക്‌ന് ഇപ്പൊ കറക്കി ഇപ്പൊ കൊണ്ടോരും അപ്പൊ ഉം കറിആക്കണംപേരി ആക്കി വച്ച്ക്ക്ന്ന്. അപ്പൊ പിന്ന കറി ആക്കിയാ മതിഅല്ലോ?
പണിക്കെ ഒരുങ്ങി കാണുല്ലേ.
പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞങ്ങന ഇപ്പതാ വെയിലർക്ക്ന്ന്ണ്ട്‌. മഴ രാവിലെയൊക്കെ ഇങ്ങനെ എന്താണ് ചെറുതായിട്ട് അങ്ങനെ ഇതാക്ക ത്ണ്ടായനു ഇപ്പോ ഇതാ വെയില് വെ ര്ന്ന്ണ്ട്.
ആ ഇന്നലൊക്കെ ഫുള്ള് മയെരുന്നുല്ലേ ഇന്നലൊക്കെമുഴുവൻ മയെരുന്നു.
ഞങ്ങോട്ടൊക്കെ മയായ്നല്ലേ.
ആ ഇവിടെക്കെ നല്ല മഴ ആയിരുന്നു ഇന്ന് കാസർഗോഡൊക്കെ ഓറഞ്ച് ജലട്ടല്ലേ ഇവിടെ കോയപ്പില്ലാ തോന്നുണ്ട്.
ആഹ ആഹ ഞാനതോണം കൊറേണ്ട്‌ ക്കി ഉണക്കാനൊക്കെ അവിടെ ആ ഷീറ്റിന്ടോട്ടില് കൊണ്ടോയിട്ട്ക്ക്‌ന്നല്ലാണ്ട് ണ്ട് നല്ലോണം അങ്ങോട്ട് ഉണങ്ങി കിട്ടില്ല നമുക്ക് നല്ലോണം ഉണങ്ങിട്ട് മടക്കിക്കാം പോവുമ്പോ ഒരു സമാധാനാണല്ലോ.
ആ അല്ലെങ്കിൽ ഒരു സ്മെല്ലും ഒക്കെ ഡ്രസ്സക്കെ വേഗം കേ
ഉം അതാണ് പിന്നെ അലർജിയൊക്കെ ഉള്ളോലാണെ പിന്നെ പറയെം വേണ്ട ഡ്രസ്സ ഒക്കെ ഇട്ട്ക്കാണെ പിന്നെ ഞാൻ തോനേം ന്താക്കും തേ തേച്ചിട്ട് കൊടുക്കൂ തേച്ച് ഒണക്കിട്ട് കൊടുക്കും
ആനി ഇൻക്ക് നല്ല അലർജിയാണ് എനിക്ക് ഈ മഴന്റെ സമയത്തൊക്കെ ഫുള്ള് തുമ്മലും കാര്യങ്ങളൊക്കെക്കാരം
ആണോ ന്നിട്ട് കാണിച്ചിട്ടില്ല
ആഹ കാണിച്ചിരുന്നു മര്ന്നൊക്കെ കുടിച്ചിരുന്നു അത് മൂക്കിലെന്തോ ദെശ ചെറിയഷു ശ് ഷാ സർജറി ചെയ്യാൻല്ല ഓപ്പറേഷൻ ചെയ്യാൻല്ല ഒരു ഇതും ഇല്ല
ആ അയ് ശെരി അങ്ങനെ ഉണ്ടാവൂലേ ദെശന്റെ പ്രശ്നം ഉണ്ടെങ്കിലും. ഉണ്ടാവൂലേ അലർജി പ്രശ്നം
ആ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ട് ഇപ്പോ
ആ എന്റെ പി ചെറുതിനുണ്ട് ചെറിയേനുണ്ട് അലർജിന്റെ പ്രശ്നണ്ട് ഉം അപ്പൊ ഏ പിന്നെ എന്താണ് അതും പറഞ്ഞേ ദെശന്റെ പ്രശ്നം അതും വന്ന് പറഞ്ഞേക്കാ ചെറുതായിട്ടുണ്ട് എന്താണ് ഒരു ടെസ്റ്റ് ണ്ട് ചെയ്യാൻ ആ ടെസ്റ്റ് ചെയ്താൽ നമ്മക്ക് ഉറപ്പാക്കിട്ടമ്മക്ക് അതിനെ ചികിത്സ ചെയ്യാന്ന് പറഞ്ഞ്
ആ ഇന്റത് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പളാണ് ഈ ചെറിയ ഒര്ത് കണ്ട ണ്ടത്. അപ്പൊ ഓപ്പറേഷന് ചെയ്യാല്ലതുല്ലാ പറഞ്ഞു കറക്റ്റ് മരുന്ന് കുടിച്ചാല് ചെൽപ്പം ശരിയാവും പർഞ്ഞു.
ഏ ഏ മരുന്ന് കുടിച്ചാ ഷെരിയാവുലെ
ആഹ
ആഹ ആഹ അങ്ങനെയാണെങ്കിൽ പിന്നെ തുടക്ക ആഹ ആഹ ശരിയാവും ആ അങ്ങനാണെങ്കില് പിന്നലെ അങ്ങനൊണെങ്കിൽ ഓപ്പറേഷോന്നുല്ലാണ്ടന്നെ മരുന്നുമ്മല് കഴിച്ചിലാവാണെങ്കിൽ അതെയ്നു നല്ലത്.
ആ ആഹ് ഓപ്പറേഷനാവുമ്പോ കൊറേ ആഹ
ഇത് മാറിട്ടില്ലെങ്കിലും ഭയങ്കര പ്രശ്നണെ മാറിട്ടില്ലെങ്കില് മഴ പറ്റൂല ആ നടക്കണം ഉം എ മഴ പറ്റൂല വെയ്ല് പറ്റൂ പൊടില്ലേ പൊടി പറ്റൂല അതാണ് ഞാന് മോളെ കാണിച്ചപ്പോ അങ്ങനേം പറഞ്ഞീനെ ഏ
ഇനിപ്പ എല്ലാം പറ്റാതെ പറയാ
വെള്ളോലി ആഹ ആഹ ആഹ ആഹ ആ അത് ഓരോരുത്തര്ക്കും ഓരോന്ന് ണ്ടാവല്ലോ
ആഹ് രാവിലൊക്കെ നീച്ചാല് അമ്മള് ബ്രഷ് എന്താ പല്ലേച്ച് കഴിഞ്ഞാല് ഫുള്ള് തുമ്മലേക്കാരം ആ വെള്ളം തട്ടീട്ടെ
അഹ അഹ ആഹ് അയ് ശെരി ഇത് എന്റെ മോക്ക് അങ്ങനാ അഹ് പിന്നെ രാവിലെ തണുപ്പയ്ക്കല്ലോ മ കപ്പെയ്യുമ്പോ അന്നപ്പം അതൊന്നും പറ്റൂല അത് ആ തണുപ്പിന് കുറുക്കിയൊക്കെ ചെയ്യുന്നേരം പിന്നെ തുമ്മല് വന്ന് പിന്നെ ജലദോഷം വന്ന്. പിന്നെദന്നെ പിന്നെ കൊണ്ടോയ് കാണിക്കേണ്ടിവരും ആ
ആ ആ ജലദോഷാണെങ്കില് മാറുല്ല്യാ കൊറേ ഇആകുമാറാനേ
ആഹ അതാണ് ഭയങ്കര പ്രശ്നാണ് ഇത് എങ്ങനെങ്കിൽ അമ്മൾ അതെന്താണ് കാരണംന്ന് കണ്ടെത്തിട്ട് ചികിത്സിച്ചിക്കാണെങ്കില് പെട്ടെന്ന് ഭേദാവുകേനു.
ആഹ ആഹ്
പിന്നെ പിന്നെ എന്താ ഓല് മിനിയാന്ന് മിനിയാന്ന് പോയി ഉം
ഫ്രീ ആയിക്കൂല്ലേ?
ആഹ് ആഹ്പ്പൊ ഫ്രീയാണ് ന ചെലരും പോയി ഇനി സ്കൂളൊക്കെ പോയി കഴിഞ്ഞകാണെ പിന്നെ ആരുണ്ടാവൂില്ല പിന്നെ വീട്ടിലാ തന്നെ ഉണ്ടാവുള്ളു.
ആഹ ആഹ്
പിന്ന പിന്നെന്താണ് വേറെ ആരോ കണ്ടീനോ കൂടെ പഠിച്ചോല ആാരോ കണ്ടീനോ?
ഇല്ല ഞാന് ഹ് സുഹറാനെ ന്നാള് കണ്ടീ ഞ് ഹ്.
ആഹ ആഹ
പണ്ടിക്കാട്ട് പോയപ്പോ എന്താ ടൗണ് പോയ അല്ല ഏ പാഉം സാധനം വാങ്ങാൻ പോയപ്പോഴ കണ്ടീന് അപ്പൊ കൊറേ വർത്താനൊക്കെ പറഞ്.
ഉം ആ ആ ആ നമ്പറൊക്കെ വാങ്ങീനോ?
നമ്പര് ഞാൻ വാങ്ങീട്ടില്ല ഇന്റെ കയ്യില് നമ്മള എന്താ കൂടെ പഠിച്ചോരെ ഗ്രൂപ്പി ഇല്ല അന്റെ കയ്യ്ല് ഇണ്ടെങ്കിലൊന്ന് ഇന്നെ ഒന്ന് അയി--ക് ആഡാക്കാൻ പറയോണ്ടിയേ
ആ ആ ഞാൻ പറയണ്ട് പിന്നെ ഞാൻ ഈന്റ മുമ്പാ ചെറിയൊരു എന്താണ് നമ്മള് ഒര് ആറാൾക്കാര്ള്ളൊരു ഗ്രൂപ്പ് ഇണ്ട് പെണ്ണുങ്ങളെന്നെ മറ്റേത് ഇന്ന ആണുങ്ങള്ല്ലൊരു കൂ ടിയുള്ള ഗ്രൂപ്പ് അല്ലേ അന്നേരം ഇന്ന ഞാൻ എന്താക്കി അത് ന്ന് ഞാനങ്ങ് ഒഴിവാക്കിയാ നിക്കുന്നത്. അങ്ങനെ പിന്നെ ഇങ്ങനെല്ലരും ഇങ്ങനെ വോയിസ് ഇങ്ങനെ ഇടല്ലോ. അപ്പൊ പിന്നെ ആ അത് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ആയിട്ട് പിന്നെ ഒഴിവാക്കി നമ്മളെ അടുത്ത കൂട്ടുകാരികളെ ഇത് മാത്രണ്ട്.
ആഹ് എല്ലാർക്കും പറ്റിക്കോണന്നില്ല ഈ ആണ്ങ്ങളിള്ളെ ഗ്രൂപ്പൊന്നും.
ഉം പറ്റൂല അതെ പ്പം പ്രശ്നം വരണ്ടല്ലോ ഉം അപ്പൊ ഞാൻ ഇന്നട്ട് പിന്നെ അതില് ഞാൻ അന്നെ ചേർത്താൻ പറയണ്ട്.
ആ ആ ആയിക്കോട്ടെ ഇന്നെ അതിൽ ചേർത്താനൊന്ന് തിയേ.
ആ ആ പിന്നെ എന്താണ് ഇനി എപ്പൊളെങ്കിലും ഈലൂടി പോണേരം വെരേണ്ടി വിളിക്കണംട്ടോ വര്ന്നേരം വിളിക്കണം
ആ ആ വിളിക്കണ്ട്
പിന്നെ എന്താ പണിയൊ ഓള് കൊർച്ച് ദൂരേക്കാണല്ലോ ഓളെ കെട്ടിച്ചത് അപ്പൊ പിന്നെ എത്രോ അയീന് ഓളെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ കൊറേ ആയീന്. അ അപ്പൊ പിന്നെപെ ആരോടോ ഒന്ന് ന മ്പർ വാങ്ങീട്ട് അങ്ങനെ വിളിച്ചതേയ്നു അപ്പോ ഉം ഓള് എപ്പളെങ്കിലും ഒരോസം എന്നെങ്കിലും ഒഴിവള്ളപ്പ എല്ലാർക്കും ഒഴിവുള്ളപ്പേ ഒരോസമ്മക്ക് ഏട്ന്നെങ്കിലും വെച്ച് കാണണോന്നെക്കെ പറഞ്ഞോള്.
ആ കാണണം കൊറേ ആയില്ലേ കണ്ടിട്ട്
കൊറേ ആയി കണ്ടിട്ട് അപ്പൊ പിന്ന അന്ന്ന്നിട്ട് വിളിച്ചതായിനു എപ്പളെങ്കിലും ഒഴിവള്ളപ്പം പറീന്നും പറ എൺട്ട് ക്കിന്നപ്പ കൂടാ ഒര് ഒരു ദിവസം പറഞ്ഞീനോര് അന്നപ്പോ ഇക്ക് അന്ന് കൂടീല്ല അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മ വേറോസം കൂടാ ഇൻകിന്ന് പറ്റൂല്ലാന്നർണ് ഞഅപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ നീണ്ടോവാ എല്ലര്ക്കും ഒക്കെണ്ടേ ആല്ലാണ്ട് ബി ആ എന്തെങ്കിലും കാരണം ഉണ്ടാകല്ലോ ഓരോരുത്തർക്കും എന്തെങ്കിലും കാരണങ്ങളായിട്ട് ഉം
എല്ലാർക്കും അവരുടേതായിട്ടുള്ള തെരക്കുക്കൾ ഉണ്ടാകും ചെറ്തായിട്ടും വലുതായിട്ടും ഒക്കെ
ഉം അതെ പിന്നെ പിന്നെന്താ ഏ ചോറിനൊക്കെ ആയോ
ആ ഇവിടൊക്കെ ആയിക്കൊണ്ടിരിക്ക്ണ് ഇമ്മ ഇപ്പോ കൂട്ടാൻ ഇണ്ടാക്കണ് ണ്ട് അവ്ടെ
എ ഏ
ഞാൻ ഇപ്പൊ ഫോൺ വിളിക്കാനായപ്പം ഇങ്ങട്ട് പോന്നതാ
ആ ആ ആ കറി വെക്കാനൊക്കെ എന്താ
കറി വെക്കാൻ ഇന്ന് തേങ്ങാച്ചോറും ചിക്കനാണ്ടാക്കീനെ അതാവുമ്പോ എളുപ്പണ്ടല്ലോ പറഞ്ഞിട്ട് ആ അ ആ
വേ അതാവുമ്പോ വേം കയ്യല്ലോ
ആ അതാവുമ്പോ വേം കയ്യോല്ലൊ ഈ മഴയത്ത് പണി ഇട്ക്കാനൊന്നും തോന്നൂല
ആ ശെരിയാ ഇപ്പൊ ഇതാ വെയിലറുക്കുന്നോണ്ട് ലേശം ഒരു സമാധാനംണ്ട് അല്ലാണ്ട് മഴ പെയ്യ്ന്നേരം എന്തോ പോലല്ലേ
ആ മയ ആവുമ്പോ വെയിലായാ മതി തോന്നും വെയിലാവുമ്പോ മയായാ മതി തോന്നും ഹലോ
ഇണ്ടോന്ന് ശരിയാണ് ഹാ പിന്നെ ഞാൻ ഇന്നാല്ലേ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആ ആ ഓക്കേ എന്നാ ശെരി ആഹ് ശെരി എന്നാ ആഹ് ഓക്കെ ഓക്കെ